ആഹ്, കേക്ക്ണ്‌ണ്ട്‌. ങ്ങള്ങ്ങട്ട് വിളിച്ചീനി ല്ലേ നാർത്തെ. അപ്പ നിക്ക് ഇട്ക്കാൻ പറ്റീല്ലേന് ആ ണ്ടേ ണ്ട്. ണ്ട്. ഇങ്ങളെയ് നാർത്തെ വിളിച്ചപ്പ ഇൻക്ക് ഇറ്ക്കാൻ പറ്റീല്ലേന്ന്. അപ്പൊ ഞാൻ തെരക്കിലേനി. പ്പ ങ്ങള് മിസ് കോള് രണ്ട് വിളിച്ചത. എന്തെ ങ്ങള് വെർതെ വിളിച്ചതേനി
ആ നാന് വീട് പാല് കാച്ചലാണ്. വീട് പുതിത് വെച്ചു.
ഏ അത്
ആഹ്, എ ക്കൊ താ കൊറച്ചായി പെട്ടെന്ന് നടന്നു.
ഏഹ്, എല്ലാ പൺ-
ഉം, പണിയേളൊക്കെ എല്ലാം കഴിഞ്ഞു. അപ്പൊ ടെ ആ പ്പഞ്ഞ് ഓണൊക്കെ ആവാറായില്ലേ, അപ്പൊ
ആഹ്
ആ സമയത്ത്ക്ക് പാല് കാച്ച ച്ചിട്ടേയ്
ഏ ന്നിട്ട് അടിപ്പണിയൊക്കെ കഴിഞ്ഞോ? അടിപ്പണിയും
ആ ഇല്ല. ആ അത് കഴിഞ്ഞു. ഞ്ഞിപ്പോ ചെറുതായിട്ട് ആ മുറ്റത്തിൻ്റൊക്ക കൊർച്ചൊക്ക പണിണ്ട്.
ഏ മുറ്റം നട്ട് എന്താ കട്ടട്ണ്‌ണ്ടോ
ആ കട്ട ടാ വിചാരിച്ചിട്ടാണെയ്. തൊക് കട്ടേവുമ്പോ കൊഴപ്പില്ലല്ലോ.
ആ ആ അപ്പം മഴക്കാലത്ത് എന്തായാലും ക ട്ട വാണം
ആ, ആകെ ചളി പിളിയാവ് . ഇന്നിപ്പോ മഴക്കാലൊക്കെയല്ലേ പ്പം
വീടും നമ്മളെ കാണാനൊരു രസെ ക്കാരെയ്, വീടും തന്നെ എരപ്പാവൂല. മ- റ്റെ വീട്മ്മക്ക് വേൻ തറമ്മക്കൊക്കെ ചളി തെറ്ച്ചോല്ലോ
ചളി തെറിക്കും മഴ പെയ്ത്. ഇഞ്പ്പം പുതിയ വീടാവുമ്പം വേഗം ചളിയായാലും വേഗറിയൂല. പെയിന്റ് അടിച്ചതല്ലെ.
ആ, പ്പ അയ്ന് എല്ലാരും വെള്ളപ്പെയ്ന്റല്ലേ അവിടെ ന്നട്ട് എന്ത് പെയ്ന്റ അടിച്ച്ക്ക്ണ്?
വടെ റോസ്. ഏ തായത്തൊക്കെ വെള്ളെക്കെ ടച്ച്ന് അടിച്ച്ണ് ഉള്ള്ക്കൂടെ, ഉം പൊർത്ത് മാത്രം റോസ്- അ റോസ് അടിച്ച്ണ്ണ് ലൈറ്റ് റോസ് ആയിട്ട്ള്ള കളറെയ്
ആ നല്ലെ മറ്റേ കളറേള് ഇല്ലേ
കളറുണ്ട് ആ അപ്പൊ ഞ ആന്നെ അത് പറയാ വേണ്ടീട്ടാ വിളിച്ചത് നേർത്തെ അടുത്ത ഞായറാഴ്ച
പ്പൊ തെർക്കിലേനു അപ്പൊ ഞാന് പൊർത്തോയ്തേനെ. ഇപ്പ ഞാൻ വന്നപ്പോ നിങ്ങളെ മിസ്കോള് കണ്ട് രണ്ട് മൂന്ന് വട്ടം അപ്പ അങ്ങനെ അടിച്ചതേനു.
തിരക്കിലാകൂന്ന് വിജാരിച്ചു. അതാ പിന്നെ രണ്ടാമത് അടിക്കാഞ്ഞത്.
ഏഹ് എന്നിട്ട് എല്ലാർക്കും വിൾച്ചോ?
ആഹ് കൊറച്ചു പേരൊക്കിതാ വിളിച്ചൊണ്ട്ക്കിണു. കൊറച്ചു പേരെ വിളി- ച്ചു അയന് വരാന്ന് പറഞ്ഞിട്ട് ഉണ്ട് നമ്മുടൊ ഒപ്പം പഠിച്ചവരൊക്കെല്ലേ.
നക്കണ വീടിന്റെറ അടുത്തെന്നാണോ അപ്പൊ നിങ്ങള് കേറ്റീക്ണത്?
ആ ഞാൻ ഇരിക്കണേന്റെ വീടിന്റെ അപ്പർത്തന്നേ ന്നെ ആണ് അവ്ടെ സ്ഥലം മേട്ച്ചു. അവിടെ കൊറച്ച് പൈസ കൊറവായിട്ടേ
ആ ആഹ് ആ ഇങ്ങളൈന് ആദ്യം ഒരു കൊറച് ഉുള്ളിലാണല്ലോല്ലെ നിൽക്കണ അപ്പൊ അവ്ടെ സ്ഥൽത്തിനൊക്കെ നല്ല പൈസക്ക് കമ്മിണ്ടാവൂലേ
ആഹ് നല്ല കമ്മിണ്ട് പറഞ്ഞ അത്ര കമ്മി പറയണം ഇന്നാല് നമ്മള് പുറത്ത് കൊറച് ച്ച് അന്ന് പോയിട്ട് ഞങ്ങൾകൊറേ നോക് - ഉഓൻക്കിപ്പളൊക്കെ പൈസ നല്ല അഹ് ഇന്താ പറയന്ത്‌
നല്ല പൈസാണ് ഇപ്പനെ ഈ റോഡിന്റെ വക്കത്തെക്കെ
ആഹ് നല്ല പൈസാണ്ലേ കൊർച് നോക്കീ കൊറച്ച് നോക്കി പിന്നെ അതൊക്കെ ആ പൊറത്തിക്ക് പോണച്ചിട്ടാർന്നു. കുറച്ച് മേഹ് റോഡ് മെയിൻ റോഡിനങ്ങ്ട് പോണച്ചിട്ടായിരുന്നു. പക്ഷെ കി- യിലെ സ്ഥലം നമ്മള് ഉദ്ദേശിച്ച വെലക്കേ
ആഹ്
അങ്ങനെ കിട്ടീല. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ ഇവിടെ ന്നാ നമ്മടെ അടുത്താവും ചെയ്തു ഒക്കെ ആഹ് ഒക്കെ അടുത്തുള്ള അയലോക്കക്കാരാവും മ്പ്ളേയ് നമുക്ക് ഒരു പേടില്ലാപ്പൊരാ ദിവസം പൊരാൾല്ലെങ്കിലൂ കൂടെ
ആഹ് ഞമ്മള് മറ്റേത് പിന്നെ മ്മളാഴ്ച്ചങ്ങന്ന് ബന്ധം പുലർത്തണല്ലോ വേറെ മാറി പോകുമ്പോ ഇതാവ്മ്പോ പിന്നെ നമ്മളെ കൺമുറ്റത്ത് ഇണ്ടും ചെയ്യും
കൊറച്ച് ദിവസൊക്കെ നമുക് പേട്യേന്നേവും എന്ന് വെച്ചാ വേറൊരു വീട്ടിക്ക് പോകുമ്പോ നമുക്കതന്നേ നല്ലത്. ഇതാവുമ്പോ പിന്നെ കൊഴപ്പല്ല്യ ആഹ് കൊറച്ചൊസം കഴിയണ്ടേ ശീലാവണെങ്കിലും
ഇന്നിട്ട് നിങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങലൊടങ്ങിയോ?
സാധൻങ്ങള് സാധൻങ്ങള് കൊർച്ച് അവിടെ ബുക്കേയ്ത് വെച്ചിട്ട്ണ്ട്. പറഞ്ഞേൽപ്പിച്ചിട്ട്ണ്ട് അവ്ടെ
പുത്യത് വാണല്ലോ പുത്യേ പെരേക്ക് സാനങ്ങള്.
ആഹ് കൊറച്ച് പഴേത് ഇവിടെ വീട്ട്ലിള്ളത് വല്ലാതെ കേടില്ലാത്തതേയ്
ആഹ്
കൊണ്ട് വെക്കണം ഇഞ്പ്പോ അയ്ന്റെ തെരക്കും ഒക്കെപ്പാടെഞ് ഇഞ്ഞ് കുടിയിരിക്കല് കയ്ഞ്ഞിട്ട്
ആഹ്
പാല് കാച്ചൽൻ്റ ഒരൂസം കുടീര്ക്കന്ന് ഫ ഫായ് ഫംങ്ഷനായിട്ട് വെയ്ക്കണ്ട് വേറൊരൂസം ആച് ട്ട പാല് പാല് കാച്ചിയന്നന്നേ നമ്മള് ചിക്കന്റേത് ബിരിയാണി വെക്കൺച്ചിട്ടാര്ന്നു. ആഹ് അന്നന്നെ വെ ആഹ് ഇല്ല്യ ഇല്ല്യ ഇപ്പൊ പാല് കാച്ചിട്ണം. പാല് കാച്ചൽന് കൊറച്ചു പേര് വിളിക്കുന്ന്ള്ളൂ പിന്നെ ഇത് ഫംങ്ഷൻ പരിപാടിക്ക് ആഹ് വേറെ വെക്ക്യാച്ചിട്ടാ അപ്പൊ പാല് കാച്ചൽന് അത്യാശ്യം വേണ്ട കുടുംബത്തിൽ ഉള്ളോരെക്കേ വെക്കണം. പിന്നെ പരിപാടി വെക്കുമ്പോ എല്ലാരേം വിളിക്കണം
ആഹ് ഇന്നിട്ട് ഇപ്പൊ കട്ടപ്പണി തൊട്ങ്ങിയോ തെടങ്ങിവെച്ചൊ?
കട്ടപ്പണി ഇപ്പതാ മഴയല്ലേ ഇപ്പൊ മഴണ്ടാവ് ട്ടേ വിചാരിച്ചിട്ടേ മഴയല്ലേ അപ്പൊ രണ്ടോസം കഴിഞ്ഞിട്ട്
ആഹ് വെയിലാവുമ്പളേത് പറ്റോള്ളു പറേണേക്കാ
ആഹ് അതാണെ മഴാമ്പോളെ ആകെചളി ഒക്കെ മുറ്റം - ഇന്ന് റെഡി ആക്കിട്ട് വേണ്ടേ അവർക്ക് കട്ട പതിക്കാൻ കട്ട പതിക്കണെങ്കിലേ
മണ്ണൊക്കെ ലെവലാക്കി അതിന്റെ മുകളില് മറ്റേ കല്ലൊക്കെ ഇട്ടിട്ട് വേണ്ടേ കട്ടവെക്കാൻ
ആഹ് അപ്പൊ സമയം പിടിക്കും സമയം പിടിക്കും എന്നാലും ഓണവുമ്പഴേക്കും ഒരു എന്തായാലും ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോളേക്കും എന്തായാലും റെഡിയാക്കുന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മള് കരാറ് പോലെ കൊടുത്ത് കഴിഞ്ഞാ കൊഴപ്പില്ലല്ലോ
ആഹ് കരാർ കൊടുത്ത പിന്നെ നമ്മുക്ക് ആയിമക്ക് മയിന്റ് വെക്കണ്ടാ ഓല് വന്ന് ചെയ്ത് പോയ്ക്കോളും ആ ഓല വിളിച്ച് വിളിച്ച് വിളിച്ച് സ്വൈരം ആഹ് പിന്നെ അതല്ല ഓല കിട്ട കിട്ടൂല്ലല്ലോ നമ്മള് ഓരേ വിളിച്ച് വിളിച്ച് വിളിച്ച് സ്വൈര്യം കെടുത്തിയിട്ടേ അവരെ വരുള്ളൂ.
ആഹ് ഇതാകുമ്പോ നമ്മളെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരെ എന്തായാലും നമ്മള് പറഞ്ഞ സമയത്തിനുള്ളവരു തീർന്നാക്കി തരും വീടുപണി അങ്ങനെ ചെയ്ത് വീട് പണി അങ്ങന്നെ ചെയ്തു ആഹ് അങ്ങനെ ചെയ്ത് പിന്നെമ്മള് നമ്മള് ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊന്നും നോക്കണ്ടല്ലോ അപ്പൊ ഒക്കെ അവരന്നെ കൊഞ്ചും നമുക്ക് അതൊന്നും ഏഹ്‌ നമുക്ക് അറിയണ്ടാ രാവിലെ ചായ മാത്രമേ വേണ്ടുള്ളൂ വൈകുന്നേരം ഒരു ചായ അതും വേ വേണ്ട പക്ഷെ നമ്മള് കൊടുക്കത്ര അടുത്തല്ലേ പണിയെടുക്ക
ആഹ് ഒ നമുക്ക് കൊടുക്കതാക്കാൻ കഴിയൂല്ലേ
ആഹ്
നമ്മള് ചാടിച്ച പോലെ നോക്ക്
ആഹ് നമ്മളെ ചായ കുടിക്കുമ്പോ
കൂലിപ്പണിക്കാർക്ക് അണെങ്കി രാവിലെ ഉച്ചക്ക് അതിന്റെടേല് അവൾക്ക് തിന്നാന്
ആഹ് അതിപ്പങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അവര് വേണ്ടാന്നൊക്കെ പറയും നമ്മള് ചായ കൊടുക്കുമ്പോ വൈകുന്നേരായി അല്ല കൊഴപ്പില്ല ഞങ്ങളിപ്പം ആഹ് വെയിലും മഴൊക്കെ കൊണ്ടിട്ട് പണിയെടുക്കനതല്ലേ നമ്മുടെ വീടിന് വേണ്ടീട്ട്ന്നല്ലേ നമ്മളിപ്പോ അങ്ങനെ ചിന്തിക്കും
ആഹ് ഒരു ചായയൊക്കെല്ലേ ചായക്കൊന്നും വലിയ പണിയൊന്നും ഇല്ലല്ലോ
ആഹ് വേറെ ഭക്ഷണത്തിന്റെ ഒന്നും ആവിശ്യല്ലല്ലോ രാവിലേക്കും വേണ്ട രാവിലെയൊക്കെ അവര് കടേന്നു
ആഹ് അതിന് നമ്മള് കരാറാവുമ്പോ ആ ഫൈസില് പോയിട്ടേ ഭക്ഷണ
ആഹ് ഭക്ഷണത്തിന്റെ പൈസൊക്കെ അയിലെ പെടുല്ലോ അപ്പൊ പിന്നെ അങ്ങനെ വാർത്തിട്ടിട്ട് കേറണം വെച്ചിട്ടായിരുന്നു അപ്പൊ പൈസയുടെക്കെ ഒരു ഇതിണ്ടാറുന്നു അപ്പ ലോണ് ശരിയായി മോളെ ശരിയാവുണ്ടാണ് ബാക്കി പണി തീർത്ത്
ആഹ് അങ്ങനെ ശെരിയായോണ്ടന്നായി അല്ല പിന്നെ ഇങ്ങനെ കേറിരുന്നാൽ പിന്നെ നമ്മള് പണി കൈ നമ്മുക്ക് പിന്നെ പണിമക്ക് നോക്കൂല്ലേ ഒക്കെ കഴിഞ്ഞ് കേറിയിരിക്കാ നല്ലത്
ഞാനതാണ് വിചാരിച്ചാർന്നത് വാർപ്പ് കഴിഞ്ഞ പാടെ നമുക്ക് കേറിരിക്കുക ബാക്കി പണി മെല്ലേക്കാന്നുള്ളതിലേ
ആ അങ്ങന ആകുമ്പോ എന്താറയ അത് മുന്നോട്ട് പോവാന്നല്ലാതെ അവിടെ പണി നടക്കൂല
ആ അല്ലല്ല നമ്മളെ കേറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവര് പിന്ന പിന്നെ ആവാന്ന് വിചാരിച്ചിട്ട് ഇരിക്കും ഇപ്പളാ അങ്ങ് നമ്മള് എല്ലാം കഴിഞ്ഞിട്ട് കേറാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നടക്കും പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല പ്ര
പിന്നെ നടക്കൂലേ പിന്നെ നമ്മള് ഈ നിലമ്പണിന്നും കഴിഞ്ഞിട്ടില്ല നമ്മള് ഈ സാധനങ്ങളൊക്കെ പിന്നൊക്കെ ആഴ്ച്ചങ്ങങ്ന്ന് മാറ്റണ്ടേ ഇതകുമ്പോ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുക്ക് ഒക്കെ റെഡിയാക്കി പിന്നെ ഒന്ന് മാറ്റിയെടുക്കണ്ടല്ലോ നമ്മള് വീടും പരിസരൊക്കെ പിന്ന ആ പ്പവും ചെയ്യും ആയ്ച്ചങ്ങന്ന് പിന്നെ പെയിന്റും അടിച്ചണം
വാർപ്പ് കഴിഞ്ഞിട്ടും പോരല്ലോ നിലം പണിയും ചെയ്യണ്ടേ നമ്മള് വാർപ്പ് കഴിഞ്ഞോരുമ്പോ കേറിയിരിക്കാൻ പറ്റില്ല നെലമ്പണിണ്ടല്ലോ
ആഹ്
അതൊക്കെ കഴിഞ്ഞാൽ തന്നെല്ലേ ഇതാവുന്നു ഇല്ലെങ്കി ആഗതാ ചളി ആഗതായിട്ട് തേക്കലും ഒക്കെ നല്ല പണി വന്നു കൊറച്ച് പൈസ ണ്ട് നല്ലം തായി എന്നാലും കുഴപ്പല്ലാന്ന് വെച്ചു
ഹെ
കൊറേഷെ അടച്ച മതിയലോ
ആ കൊറേശേ അടച്ചാൽ മതിയല്ലോ ന്നാലും അത് വേം കയിഞ് കിട്ടിയലോ ചെല ആൾക്കാർക്കൊന്നും ലോണ് ശരിയായി കിട്ടണന്നല്ല
ഉം കൊറേ നടന്ന് ലോണിന്റെ പിന്നാലെ ന്നിട്ടാണ് ശെരിയായത് കൊറേ നടന്നു കൊറേ അവര് പറയണ പേപ്പറോളൊക്കെ ശരിയാക്കി ഇണ്ടാക്കണ്ടേ ഇവിടത് കൊണ്ട് കൊടുക്കുമ്പോ അവര് പറയ ഇതുവേ പറ്റില്ല വേറെ വേണം അത് ക്ലീയർ
അൻ
അ നേര അഷ് ആ അഷരങ്ങളൊന്നും കാണല്ല അതില് നേരെ ഇതിന്റെ ആ എക്കൗണ്ടിന്റെ ഒക്കെ ആണെങ്കിലും ബാങ്കിന്റെ അത് നേരെ കാണാല്ല്യ ഫോട്ടോ ഇതിലില്ല ഫോട്ടോ നേരല്ല ഒക്കെ പറഞ്ഞിട്ട് കൊറെ നടക്കും ലാസ്റ്റ് കിട്ടില്ലാന്ന് വിചാരിച്ചാർന്നു ഹെ എന്തോ ഭാഗ്യത്തിന് കിട്ടി ഇല്ലെങ്കിൽ പിന്നേം നടക്കേണ്ടി വന്നാർ‌ന്നു
ആ അതന്നെ എന്തായാലും അത് ശരിയായി കിട്ടിയല്ലോ
ശെരിയായി കിട്ടി ഇപ്പോ ഒന്ന് ഇരിക്കാള്ള ഇതിലായി കിട്ടി പകുതി സമാധാനായി
ആഹ ആ ആ
ഇരിക്കാനുള്ള ഒരു പാകത്തിലാകുമ്പോൾ നമുക്കേ
ആ അതന്നെ
അതൊരു സമാധാനാണെന്ന് വെക്കാം
ഒരു പേരായ തന്നെ നമുക്ക് സമാധാനാണല്ലോ
ആ കൊറെ കാലായി ഇങ്ങനെ വിചാരിക്കുന്നു ആ എത്ര
സ്വന്തായിട്ട് ഒരു പേരാഹ് എല്ലാർക്കും ഒരിഷ്
ആ പിന്നെ നമുക്കൊരു സമയം ഇണ്ടാവൂലോ
ആ എല്ലാത്തിനും വണം ഒരു സമയം
സമയം ഇണ്ട്ന്ന് പറയില്ലേ
ആഹ്
അപ്പൊ ആ സമയം ഇപ്പളാണ് വിചാരിക്ക
ആഹ് ഇന്നാലും ഇപ്പളായല്ലോ ഇപ്പള എത്രങ്ങാനും ആൾക്കാർക്ക് പെരല്ലാത്തലൊക്കെ ഇണ്ട്
ആ ഇണ്ട് എത്രപേയോ പേരിണ്ട്
മ്മ്
ഒക്കെ അങ്ങനെ പണി വേ പിന്നെ മതീന്ന് വെച്ചിട്ട് ഇരിക്കണോരും ഇണ്ടല്ലോ
ആഹ് അങ്ങനായാ പിന്നെ അത് അവടെ കെടക്കനൊള്ളോ
അവടെ കെടക്കന്നെ ഉള്ളു നമ്മളായാലും ഇപ്പ പകുതി വെച്ച് കഴിഞ്ഞെഞ്ഞാ അവടെ കെടക്കയുള്ളു പിന്നെ ചെയ്യലൊന്നുണ്ടാവില്ലേ അപ്പൊ എന്തായാലുന്നാ അടുത്ത ഹെ ഞായറാഴ്ച്ച ഇങ്ങട് പോര് നർ ത്തെ പോര് തലേ ദിവസോം നേർത്തെ കുട്ട്യോളേനേം ഏട്ടനേം കൂട്ടീട്ടേ
ആ എല്ലാരേം കുട്ടിയാണ്ട് ഞാൻ വരണ്ട് വീടൊന്ന് കാണും വേണം ആഹ്
ആ ഇവിടെ എല്ലാരും എല്ലാർക്കും കൂടെ ഒന്ന് കാണും ചെയ്യാ എല്ലാർക്കും കൂടെ പ്പം തലേ ദിവസം ആവുമ്പോ കൊഴപ്പില്ലല്ലോ പി പിറ്റേ ദിവസം വരും ആ
അയ്കാരം
തെരക്കാവും അപ്പൊ നമ്മക്ക് സംസാരിക്കാള്ള സമയൊന്നും കിട്ടില്ല തലേ ദിവസം അപ്പൊ ഇങ്ങട് പോരെ ഇവിടെ ഒരു ദിവസം നിന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ പോവാ.
ആഹ് ആയിക്കോട്ടെട്ടോ എന്നാല് ഞാന് അന്ന് വരാ.
എന്തായാലും മറക്കാണ്ടെ വരണട്ടൊ.
ആഹ് വരാ വരാ ആഹ്.
ആഹ് ശരി ന്നാ
ഉം